സുഖാണ്
എന്താ പരിപാടിവീട്ടിലാ
ഞാൻ വീട്ടിലാണ് രാവിലെ ചായ കുടിച്ചിരിക്ക ചായ കുടിച്ചിട്ട് ഇരിക്കാണ്
ആ ആ ഇന്നെന്താ വർക്കില്ലേ
വർക്ക്ണ്ട് പക്ഷെ എന്റെ വർക്ക് തൊടങ്ങ്ണത് ഒരു പത്ത് മണിക്കാ ആ ആ ഒക്കെ കിട്ടാണങ്കില് പോവും
ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കാരുന്നു അപ്പൊ അങ്ങനെ ശ്രദ്ധേപ്പെട്ട് ഇന്ത്യത്തൊക്കെ അവസ്ഥ എങ്ങനെ നോക്കുകയാണ് സാമ്പത്തിക മേഖലയും സാംസ്കാരിക മേഖലയും സാമൂഹിക മേഖലയും കുറച്ചിട്ട് ഇങ്ങനെ ആഹ് വീഡിയോലിങ്ങനെ പറയുന്നുണ്ട്
ഓഹ്
അപ്പോ ഇന്ത്യയിലെ തൊഴിലവസരങ്ങള് ഏഹ് ഇപ്പത്തെ സാമ്പത്തിക ശേഷി അത് ഗവൺമെന്റിന്റെ വക്കലിലും സ്വകാര്യ മേഖലിലും സൊ ഏഹ് ആളുകളുടെ കയ്യിലാച്ചെങ്കിലും ഇന്ത്യയിലുള്ള ഒരു സാമ്പത്തിക ശേഷിയിടെക്കെ കുറിച്ചിട്ട് ആ വീഡിയോലിങ്ങനെ കുറെ ആളിങ്ങനെ പറയുന്നുണ്ട് ഇന്ത്യയില് ഒരുപാട് ഏഹ് തൊ ഏഹ് തൊഴിലവസരം ഏഹ് അവസരങ്ങള്ണ്ട് പക്ഷേ ജനസംഖ്യ ന്ത്യേല് മറ്റ് രാജ്യങ്ങളെ അപേക്ഷ്ച്ചടത്തോളം ഒരുപാട് ഒരുപാട് മുകളിലാണ് ഏകദേശ് നൂറ്റി നാപ്പത്തി മൂന്ന് കോടിന്നൊക്കെ പറയ്മ്പോ ആഹ് നമ്മക്ക് കണക്ക്‌ കൂ ട്ടാം പറ്റാത്ത അത്രായ് ഏഹ് അപ്പോ അതില് ഒരു നിശ്ചിത ശതമാ അത അപേക്ഷിച്ചാേക്കുമ്പോ ഒരു നിശ്ചിത ശതമാനം മാത്രാെള്ളൂ തൊഴില് അപ്പ അതിനെയെക്കെ കുർച്ചിട്ട് എഹ് തൊഴിലില്ലായ്മയെ കുർച്ച്ട്ട് അത് സാമ്പത്തി ക മേഖലയിലെങ്ങനെ ബാധിക്കും എന്നെയ്നെ കുർച്ച്ട്ടൊക്കെ മൂപ്പര്ങ്ങനെ പറഞ്ഞ്ണ്ടായി ഏഹ് ഇനി വരും തലമുറയിലേക്ക് എങ്ങനെ നമ്ക്ക് ഏഹ് ഒരു പുതിയ തൊഴില്കൾ വാർത്തെട്ത്ത് നമ്മടെ ഇന്ത്യയെ സാമ്പത്തിക ഭദ്രമാക്കണം ആഹ് അല്ലെങ്കിൽ അത് ഏഹ് മറ്റ് രാജ്യങ്ങളെ ഏഹ് നമ്മൾടെ മേൽലെക്ക് ഒ ഒന്നാമതായിട്ട് ഇതിന്ള്ള പ്രധാന കാര്ണം ഇന്ത്യയിലെ സാമ്പത്തിക മേഖല തകരാന്ള്ള പ്രധാന കാര്ണം ഏഹ് സ്വാതന്ത്ര സമരത്തില്ള്ള പോരാ ട്ടത്തിന്റെ ആ സമയത്തെക്കെണ്ടായ പല സംഘർഷങ്ങളു ആണ് ഏകദേശം ഇന്ത്യയിലെ ആള്കളെ അവര് ക്രൂരമായിട്ട് മർ ദ്ദിച്ചു എങ്കിൽ പോലും എ ഏഹ് ഇന്നത്തെ കാലത്ത് നടക്ക്ണ ഫലസ്തീന് പോലെ ഇസ്രായീല് പോലെ ഇറാന് ഇറാക് ഈ രാജ്യങ്ങൾൽ പോൽ നടന്ന പോലെയുള്ള യുദ്ധങ്ങളോ മറ്റോ ഇന്ത്യയില്ണ്ടായ്ട്ടില്ലാന്നാണ് ൻക്ക് ഇൻക്ക് തോന്ന്ണത് അതായത് ആ രാജ്യങ്ങൾല് ഏ മര്ണപ്പെട്ട ആള്കള് ജീവ ഏഹ് ജീവൻ നഷ്ടപ്പെട്ട് ഏ അത്പോലെ തന്നെ എ കൊറേ കുട്ട്യേളൊക്കെ മരണപ്പെട്ടു ഏഹ് വീട്കൾ കെട്ടിടങ്ങളെല്ലാം തകർന്നു അപ്പൊ അത്പോലെത്തുള്ളാെരവസ്ഥ ഇന്ത്യേല്ണ്ടായ്ട്ട്ല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ പ്രധാനെ എഹ് പ്രശ്നമായി ഉയർന്ന് വന്നത് ഇന്ത്യയിലെ സാമ്പത്തിക മായ്ട്ട്ള്ളെ പലെ കാര്യങ്ങളും എഹ് കേര്ളത്തിലൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും മർഷവും കുരുമുളക് ഏലം അങ്ങനെ വിലപിടിപ്പുള്ള പല വസ് ഏഹ് വസ്തുക്കളും അവര് ബ്ട്ന്ന് കെയറ്റിക്കൊണ്ടുപോയി എക്സ്പോർട്ട് ചെയ്തുന്നുള്ളതാണ് ആ കെ കേവലം ഇന്ത്യയെ ഒരു കമ്പോളമാക്കി മാറ്റി ഒരു രണ്ട് നൂറ്റാണ്ട് കൊണ്ട് അത് ഇന്ത്യക്ക് വലിയൊരു തിരി ച്ചട്യായ് പിന്നീട് അവ്ട്ന്ന് ഉയർന്ന് വര്കാന്ന്ള്ളത് വളരെ എ പ്രയാസായ്ട്ട്ള്ള ഒര് കാര്യായ്ര്ന്നു ഏഹ് പുതിയ രീ തികൾ കൊണ്ടുവരണം ഇന്ത്യയെ ഒന്നുമല്ല ആക്കിത് ആ സമയത്ത് ഒരു തൊഴിലവസങ്ങൾ ഒന്നു ഇല്ല ഇന്നാലാ അതിൽ നിന്ന് കര കെയറി ഇപ്പോൾ ഐ ടി മേഖലയാവട്ടെ മറ്റ് കാർഷിക മേഖലകളിലെല്ലാം ഇപ്പോ എന്ത പത്രങ്ങളെല്ലാം യൂസ് ചെയ്ത് ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളേപ്പോലെ ഏകദേശം അവരോട് കിടപിടക്ക്യാനുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എത്തിയെന്ന് എനിക്ക് തോന്ന്ണെ അപ്പോ. ൾ ഇനി ഇതിൽ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വരും തലമുറയിലേക്കുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഒരുക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവ- പിന്നെ തൊഴിലിലായിമ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഇനിയും തുടർന്നു കൊണ്ടേ ഇരിക്കും അപ്പൊ ഇതിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാള്ളെത്
ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയാ ആറ്ന്നാല് ഈ നെലയിലേക്ക് എത്തിച്ചെയ്ന് സർക്കാറിന് ഭയ ഒരു വലിയൊരു റോള്ണ്ട് ഞാൻ പറഞ്ഞരാ ഇന്ത്യ ഇന്ത്യ അഭിമു രണ്ട് പ്രധാന യുദ്ധങ്ങളേ ഒള്ളൂ അയ്ല് ഒന്ന് ഇന്ത്യ പാക് യുദ്ധം ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം അയ്നൊക്കെ ഇന്ത്യ അതിജീവിച്ച് വന്നിട്ടുണ്ട് സാമ്പത്തികയിട്ട് അതിജീവിച്ചു വന്നിട്ടുണ്ട് കാരണം അന്നത്തെ സർക്കാറുകൾ അയ്നെ അയ്ന് അതിന്റെതായ രീതിയിൽ കണ്ടിട്ടെ സാമ്പത്തികമായിട്ട് അതി അതിന്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് അത് അതിജീവിച്ച് വന്നിട്ട് പക്ഷെ ഇന്നത്തെ ഇന്ത്യ ഇപ്പോ ഇന്ത്യ ഒന്നും കൂടെ അതിനേക്കാൾ മോശമായ രീതിയിലേക്ക് സാമ്പത്തികയിട്ട് എത്തിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ഈ ഒന്നാമത് ഈ പ്രൈവറ്റ് അതായത് സർക്കാർ സർക്കാരിന്റെ സാധനങ്ങള് അതിനെ ബാക്കിയുള്ള കമ്പനികൾക്ക് വിൽക്കുക അത് ഒന്നാമത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലുള്ള യുവാക്കൾക്ക് എല്ലാർക്കും ജോലി നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യക്ണ്ട് യഥാർത്ഥത്തില് ഇന്ത്യയിലുള്ള യുവാക്കൾക്ക് ഇന്ത്യയിൽ തന്നെ ജോലി നൽകാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട് പക്ഷെ അത് ഇന്ത്യയിലേക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല അത് ഇന്നത്തെ ഒരു ദീർഘവീക്ഷണ ഇല്ലാത്ത ഒരു സർക്കാരിന്റെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണ്ന്നത് സർക്കാർ ഇന്നത്തെ സർക്കാരിന് നല്ല ആളുകളും ഉണ്ട് ചീത്ത ആളുകളുണ്ട് ഈ നല്ല ആളുകളെ അത് നോക്കി നടത്താൻ ഇവർക്ക് കഴിയുന്നില്ല പക്ഷെ ചീത്ത ആളുകൾ അയ്നെ തനെ പിടിച്ചടക്കിക്കൊണ്ട് ആ ജോലി അവസരങ്ങളെല്ലാം വൻകിട കോപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കുയാണ് അതാണ് ഇന്ത്യയുടെ ഒന്നാമത് സാമ്പത്തിക സ്ഥിതിക്ക് തകരാർ പറ്റ നുള്ള കാരണങ്ങൾ ഹലോ
ഹലോ ആ പറയ്
ആ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരാറ് പറ്റാനുള്ള കാരണങ്ങള് ഒന്നാമത് തൊഴിലില്ലായ്മയാണ് അത് ഇന്ത്യ ഇന്ത്യയിലെ യുവാക്കൾക്ക് മുഴുവൻ തൊഴിൽ നൽ ക്കാനുള്ള തൊഴിൽ ഇന്ത്യയിലുണ്ട് പക്ഷെ യുവാക്കൾ കാണുന്നില്ല പിന്നെ അതിന്റെ അധികാരികളും കാണുന്നില്ല അധികാരികൾ യുവാക്കൾക്ക് ആ ജോലി എത്തിച്ചു കൊടുക്കുന്നില്ല യുവാക്കൾ തേടിയിട്ട് ആ ജോലിയിൽ എത്തുന്നില്ല അതാണ് ഒന്നാമത് പ്രശ്നം പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്നാൽ ഇന്ന് ഏറ്റവും നൂറ്റാണ്ടില് ഏറ്റവും മോശമായ സ്ഥിതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നെ അതിന് ഒന്നാമത് കാരണം യുദ്ധം എന്നൊക്കെ പറയും പക്ഷെ അതിനേക്കാൾ കാരണം ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു സർക്കാറാണ് ഇന്ത്യയുടെ എന്നുള്ളതാണ് അപ്പോ ബ്രോ കണ്ട വീഡിയോയില് അയ്നെ കുറിച്ച് അങ്ങനെക്കെ എന്തെങ്കിലുക്കെ പറയുന്നുണ്ടായിരുന്നോ
ഇതില് കൂടുതലായിട്ട് പറയുന്ന യുവാക്കളെ കുറിച്ചിട്ട്ന്നെണ് ഇപ്പ ഇപ്പ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ ഒന്നാമതായിട്ട് ഞാനിപ്പ അടുത്ത് ഒരു കടേൽ ജോലി ചെയ്യുമ്പോൾ ഷോപ്പില് നിൽക്കുമ്പോൾ ഒരു ആള് ങ്ങെ വന്നു ആളിപ്പോ ഇവിടെയല്ല യു എ സിറ്റിസൺ ആണ് അപ്പോ ആള് വന്നിട്ട് ഇങ്ങനെ കൊറെ കാര്യങ്ങള് ഡോക്ടർയിരുന്നു ഇവിടെ വന്ന് എം ബി ബി എസ് എടുത്തു അപ്പോ മൂപ്പര് മൂപ്പരെ ഇങ്ങനെ അനുഭവങ്ങള് ഇങ്ങനെ പറയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോയിച്ചു മൂപ്പരട്ത്ത് നിങ്ങക്ക് ഞങ്ങളുടെ നാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ നാട് ഡെവലപ്പ് ആണോ നിങ്ങളെ അതേമാതിരി ഇഷു അപ്പോ മൂപ്പര് ഇങ്ങനെ ഫുള്ള് തുറന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യത്ത് നിങ്ങളെ നാടിനെ കുറിച്ച് പറയച്ചെങ്കി കുഴപ്പല്ല അത്യാവശ്യം ഡെവലപ്പ് ആണ് പക്ഷേ ഇവിട് ത്തെ യുവാക്കളെ യുവതലമുറയെക്കെ കുറിച്ച് പറയുകയാണേച്ചെങ്കി പറ്റും മോശക്കിട്ടുള്ള ഒരു സംസാരമാണ് കാരണം ഹേ ഇന്നത്തെ തലമുറയില് അല്ലെങ്കി നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെ നോക്കണേച്ചാ നമക്ക് കാണാൻ കഴിയാ ഏതെങ്കിലും ഒരു കോഴ്സ് പെട്ടെന്ന് എടുത്ത് ഇവിടെ ജോലി ചെയ്യാതെ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസോ ചെയ്യാതെ പുറത്തേക്ക് പോവാ ഏ പെട്ടെന്ന് പുറത്തേക്ക് പോണം പിന്നീട് അവിടെയാണ് പ്രധാനമായിട്ട് ഗൾഫ് യു കെ രാജ്യങ്ങളിലൊക്കെ പോട്ട് അത്യാവശ്യം നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ജോലി ചെയ്യുന്നില്ല ന്നാ അയ്നുള്ള സാഹചര്യം ഗവൺമെന്റോ അല്ലെങ്കി മറ്റ് സ്വകാര്യ മേഖലയോ ഒരുക്കി നൽകുന്നില്ല എന്നുള്ളോടു ടിയും ഒരു പ്രധാനപ്പെട്ട കാര്യാണ് ഇന്ത്യയിൽ ഗവൺമെന്റും അതുപോലെ തന്നെ ഒരു സ്വകാര്യ മേഖലയും ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ന്നാണ് എനിക്ക് തോന്നുണത് അത് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോ ഗവൺമെന്റിനേക്കാളിലും കൂടുതൽ ഓഹരികളും മറ്റും എല്ലാം നിയന്ത്രിക്കുന്നത് സ്വകാര്യ മേഖലയാണ് ഏ അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഗവൺമെന്റിന്റെ പക്കലുള്ള സാമ്പത്തിക സ്ഥിതി എന്ന സ്വകാര്യ സ്ഥാപനങ്ങളില് സ്വകാര്യ മേഖലയെ കേ വെരലിലെണ്ണാവു ആൾ ആളുകളുടെ പക്കലുള്ള സാമ്പത്തിക സ്ഥിതി അവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഹേ ഇന്ന കാര്യങ്ങള് ഒരു കമ്പനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പത്തെ തലമുറക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമാ ജോലി സാധ്യതകള് അപ്പോ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കയറ്റിയക്കുമ്പോഴുള്ള സാധ്യതകള് ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള സാധ്യതകള് ഇതിനെ കുറിച്ചൊക്കെ എല്ലാം ഒന്ന് ഗവൺമെന്റും അവരും ഉത്തരവാദിത്ത ത്തോടുകൂടി പല കാര്യങ്ങളും തീരുമാനമെടുത്താല് വരും തലമുറെയെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കൾക്ക് അത് കൂടുതൽ ഫലവത്താവും അവര് വിദേശത്തേക്ക് പോക തെ ഇവിടെ തന്നെ പുതിയ സാ സധ്യതകള് ഐഡിയകളെല്ലാം നിർമ്മിച്ചു കൊണ്ട് പല ബിസിനസും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഇണ്ട്ന്നാണ് അതോടുകൂടി നാട് ഡെവലപ്പ ആവും ആളുകളെ കൂടുതലായി തൊഴിലവസരങ്ങൾ ലഭ്യമാവുകയും ചെയ്യും എന്നാൽ ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് ഡിപ്ലോമ കോഴ്സ് എടുത്ത് പെട്ടെന്ന് വിദേശത്തേക്ക് പോവാ അവിട്ന്ന് സമ്പാദിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ പല ആളുകളിലും കാണപ്പെടുന്നത് അതും മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അന്ന് മൂപ്പര് എന്റെ അപ്പൊ അത് ഒന്ന് നോ നോക്കുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം നമുക്ക് എടുത്ത നോക്കുകണ വെച്ചെങ്കിൽ പല ആളുകളും ഇപ്പൾ ഇവിടെ നിൽക്കുന്നില്ലല്ലോ ഒന്നില്ലെങ്കിൽ പെട്ടെന്ന് വിദേശത്തേക്ക് പോയി അവിടെ സെറ്റ് സെറ്റിലാവുക എല്ലാ മേഖലയും ഞാൻ പറയ കേട്ടോ ഏ കായിക ആവട്ടെ കായികത്തിനും സപ്പോർട്ടില്ല ക്രിക്കറ്റിനന് അത്യാവശ്യം ഉണ്ട് തോന്നു ഫുട്ബോളിനൊന്നുമല്ല അതാണപ്പോ ഈ ലോകകപ്പിലൊക്കെ മലയാളികളും മറ്റൊക്കെ മറച്ച് ആൾക്കാരൊക്കെ പല ടീമുകളിലും മറ്റോ കളിക്കുന്നത് നമ്മള് വാർത്ത കേട്ടു അപ്പോ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാത്ത കൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ കേറിപ്പോകുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വകാര്യ മേഖല ഏ സാമ്പത്തിക ഭദ്രത ഉൾക്കൊള്ളാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് അപ്പോൾ സ്വകാര്യ മേഖലയും ഗവൺമെന്റുംഒന്ന്ഒരുമിച്ചുക കൊണ്ട് ഒരു സമ്മിശ്രമായിട്ടുള്ള പല പദ്ധതികളും നടപ്പിലാക്കിയാല് കേരളവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യവും ഒന്നുകൂടി മെച്ചപ്പെടും തൊഴിലാവസ്ഥ ചിത്രങ്ങൾ ഉണ്ടാവും യുവാക്കൾ നമുക്ക് എനിക്ക് നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുംന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏതായാലും ഈ വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അപ്പൊ പിന്നീട് ഒരിക്കലും ആവാല്ലേ
ആശരി ഓക്കെ പിന്നീട് അവാംപിന്നീട് ഒക്കെ സംസാരിക്കാം
ഓക്കെ എന്ന